ഹലോ കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം എന്തായി അത്താഴമൊക്കെ കഴിച്ച് കിടക്കാറായോ
അത്താഴം കഴിച്ചു ഇല്ലെങ്കിൽ ആഹ് കിടക്കാറ് പിള്ളേരൊക്കെ കിടക്കാറായിക്കൊണ്ടിരിക്കുന്നു ഇത്ര സമയയില്ലോ അപ്പൊ ഞാൻഓർത്തു പിള്ളേർക്ക് ഇച്ചിരി കൂടെ നേരത്തെ കൊടുക്കുന്നായിരുന്നു
ആഹ് ആഹ്
ഇന്ന് പിന്നെ ഇച്ചിരി താമസിച്ച് പോയി
മഴയൊക്കെ എങ്ങനെയുണ്ട്
മഴയൊക്കെ ഫുൾ മഴയാണ് ഒരാഴ്ചയായിട്ട് മൊത്തം മഴയാണ്
മഴയാണ് ആഹ് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ മഴയാണ് പനിയാണ് ജലദോഷം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്ക്ണ് മഴക്കാലത്തിന്റെ എല്ലാ സംഭവങ്ങളും വന്നു പകർ വ്യാധികളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, പനി രണ്ടു ദിവസമായി. ഇന്നലെ ഇന്നലെ മുതല് അല്ല എല്ലായിടത്തും പനിയാ. ഇല്ല, അങ്ങനെ പനിയില്ല ജലദോഷമാണ് മെയിനായിട്ട് പിന്നെ ക്ഷീണം. ഓക്കെ ആയിട്ട്, ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ച് ഉം അങ്ങനെയൊക്കെ ഇരിക്ക്ണു, ഇനി കുറഞ്ഞില്ലെങ്കിൽ ഞാൻ നാളെ കൂടെ നോ ക്കിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണമെന്ന് വിചരിച്ചാ. ഇപ്പൊ ഈ പല പനികളും പല പനികളുമുണ്ട്. ഇപ്പോൾ ഈ എച്ച് വൺ എൻ വൺ വണൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണു.
ആ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് എച്ച് വൺ എൻ വൺ മൂന്ന് പേർക്ക് റിപ്പോർട്ട് ചെയ്തുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു.
ആഹ് അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിനും ആളുടെ കുട്ടികൾക്കും ഒക്കെ എച്ച്‌ വൺ എൻ വണ്ണായിരുന്നു. അപ്പൊ അവരൊക്കെ റെസ്റ്റ്. റെസ്റ്റിലായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് പിന്നെ നമുക്കൊരു പേടി. കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലുമ്പം പെട്ടെന്ന് ഒന്നാമത് താലൂക്ക് ഹോസ്പിറ്റലാണ് അടുത്തുള്ളത് അപ്പോ അപ്പോ അവടെ ചെല്ലുമ്പം നമ്മൾ എത്ര ഇതെടുത്തുന്ന് പറഞ്ഞാലും ചിലപ്പോഴേ ഇതൊക്കെ ഒരു പകർച്ചവ്യാധി അല്ലേ അപ്പം അത്ര വല്യ പ്രശ്നം പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ പോയില്ല. കുറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചന്നെ ഇരിക്കണത് അപ്പോ തൊണ്ടവേദനയൊക്കെയാണ് എച്ചു വൺ എൻ വണ്ണിന്റെ മെയിൻ ലക്ഷണ. നങ്ങൾ എന്നൊക്കെ പറയണ്ട്.
ഓ
അപ്പോ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ജലദോഷം ഉണ്ടെങ്കിലും അതുകൊണ്ട് പിന്നെ പോയില്ല, അപ്പം ഞാനും മോനും പനിയായിരുന്നു, അവന് കുറഞ്ഞു. അപ്പൊ എനിക്കിപ്പ ഇല്ല ആഹ് കൊഴപ്പൊന്നും അങ്ങനെ കൊഴപ്പൊന്നുമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ പോയില്ല, പാരസെറ്റമോൾ കഴിച്ചു.
അതെ, വേറെ എന്തൊക്കെയാ ലക്ഷണങ്ങൾ.
അങ്ങനെ എനിക്കറിയില്ല, ഭയങ്കര ദേഹം വേദനയൊക്കെ വരുന്നാ പറഞ്ഞത് അവർക്ക് ക്ക് ഭയങ്കരമായിട്ട് മേല് വേദനയും വിട്ടുമാറാത്ത ചുമയും പനിയും. ഓക്കെ ആയിരുന്നു പനിയൊക്കെ നല്ല തീ പൊള്ളുന്ന പോലെ ചൂ
പനി ആ എവിടുന്നാ പോലും അവർക്ക് പിടിച്ച എച്ച് വൺ എൻ വണ്ണോക്കേ.
ഏതോ കുട്ടികൾക്ക് അത് ഒരു മോൻ സ്കൂളിൽ പോയപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇതാണോ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പൊ ആ കൊച്ചിനു പനിയായിരുന്നത് ഈ കൊച്ചിനും പിടിച്ചു അങ്ങനെ വന്നതാ. അത് കഴിഞ്ഞപ്പം മറ്റേ അടുത്ത രണ്ട് പിള്ളേർക്കും കൂടെയും പനി വന്നു. അവൾക്കും പനി വന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ആദ്യം ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ കുറയാതെ വന്നപ്പോൾ അടുത്ത വേറെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചെന്നപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഒരാളുടെതാ നോക്കാൻ പറഞ്ഞത്, അപ്പൊ അവള് പറഞ്ഞു മൂന്ന് പേരുടെയും നോക്കാൻ പറ ഞ്ഞു. അങ്ങനെ നോക്കിച്ചപ്പോ എല്ലാവർക്കും പോസിറ്റീവ്.
ഓ
അങ്ങനെ എന്നിട്ട് റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഇപ്പോ മാറി കുഴപ്പം
ഉം, നേരത്തെ മറ്റേ നമ്മള് കൊറോണ ക്കൊക്കെ ഇര്ന്നമാതിരി ക്വാറന്റൈൻ പോലത്തെ ഇതു ണ്ടോ? ഈ എച്ച് വൺ എൻ വൺ, അങ്ങനെയൊന്നുമില്ല വായുവിലേക്കൂടെ പകരണ അസുഖം തന്നെയല്ലേ.
അങ്ങനെ പകരണന്ന് പറയണു പക്ഷെ അത് നമ്മൾ അങ്ങനെ. ത്തൊ കുഴപ്പൊന്നുല്ല, പിന്നെ ഇവര് വീട്ടീ തന്നെ ആയിരുന്നു. അത് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു, പിന്നെ എങ്ങോട്ടാ പോണത്.
എത്ര ദിവസം കൊണ്ടാ ഇത് മാറണേ പോലും?
അങ്ങനെ അറിയില്ല, അവരൊരു ഒന്ന് രണ്ടാഴ്ചത്തോളം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നു. വയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആഹ് ഭയങ്കര പനിയായിരുന്നു, വിട്ടു വിട്ട് ങ്ങനെ ആദ്യം കുറച്ച് ദിവസം അറിഞ്ഞില്ല രണ്ട് മൂന്ന് മൂന്ന് നാല് ദിവസം അറിഞ്ഞില്ല. എന്താണിത് ഇങ്ങനെ പനിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇങ്ങനെ വൈറൽ പനിയൊ ക്കെ വരൂല്ലോ അതുപോലെയായിട്ട് വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് മരുന്ന് വാങ്ങിച്ചു കുറയണില്ല രാത്രി രാത്രി വീണ്ടും ഭയങ്കര പനി അങ്ങനെ വന്നപ്പോ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ ചൊമ ട്ട് മാറണ്ടായില്ല ഭയങ്കര ഹെവി ചൊമയാരുന്നു
ആഹ്
അപ്പ അത് കാരണം അടുത്ത സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോ ഡോക്ടറോട് ഇങ്ങന അങ്ങോട്ട് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നോക്കി അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം മൂന്ന് പേർക്ക് എച്ച് വൺ എൻ വൺ അവൾക്കും രണ്ട് ആമക്കക്കും ചെറിയത് മോള മോൾക്ക് കൊഴപ്പ ഇല്ല മോള്ടത് മാറിയതെങ്ങാണ്ടായിരുന്നു
വന്ന് അവൾക്കും പനിയാരുന്നു അത് മാറിപ്പോയതെങ്ങാണ്ട എന്താണെങ്കിലും ഇപ്പോ കൊഴപ്പില്ല ഓക്കെ യായി പക്ഷെ അത് ഇവിടെം പല സ്ഥലത്തും പറയുന്നുണ്ട് അതുപോലെ ഡെങ്കിപ്പനി പറയുന്നുണ്ട് ഹോസ്പിറ്റലലിലൊക്കെ ഭയങ്കര തെരക്കാ പനി കാരണം
പനികാരണം ആഹ് എല്ലായിടത്തും ഒന്നാമത് ഈ മഴെ കൂടെ ഇങ്ങനെ മാറി മാറി നിക് ക്കുന്ന കാരണം എല്ലായിടത്തും തന്നെ
പനി ആഹ് പനിയുണ്ട് അതിന് ഇടക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളൊരു പനിന്നുള്ള ഇതിലല്ലേ ചെല്ലണത് പിന്നെ അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒക് ക്കെല്ലേ അറിയുള്ളൂ ഈ അടുത്തൊക്കെ ഇരിയ്ക്കോ ചൊമയ്ക്കോ ഒക്കെ ചെയ്യുമ്പം നമുക്കും വന് ത് വരാനുള്ള സാധ്യത കൂടുതലല്ലേ
ആഹ്
അതുകൊണ്ട് ഞാൻ പോയില്ല ഇന്നിപ്പോ ഇന്നിപ്പോ എന്തായാലും അങ്ങനെ പനിയൊന്നുഇല്ല ജലദോഷോം പിന്നെ ഇങ്ങനെ ശരീരം ക്ഷീണം
തന്നെ ആഹ് ക്ഷീണം വരും
ഉം അതിന്റെ ഒരു പ്രശ്നം ഉള്ളു അപ്പോ ഒന്ന് ആവി കൊള്ളുവൊക്കെ ചെയ്ത് പിന്നെ ആഹ് പാരസെറ്റമോള് കഴിച്ചു അങ്ങനെയൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കണു കുറഞ്ഞില്ലെങ്കി ഇന്നിപ്പൊ ഇന്നലത്തേക്കാലും ബെറ്ററാണ് ഇന്ന് അപ്പോ കുഴപ്പയില്ലാരിക്കും എന്ന് വിചാരിക്ക്ണു നാളെ അവന് കുറഞ്ഞു അവന് കുഴപ്പല്ല അവനും പ്രശ്നല്ല അങ്ങനെ ക്കി ഇരുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളും അത്താഴൊക്കെ കഴിക്കാൻ താമസിച്ചു പിന്നെ ഫുഡ് അല്ല ഈ പറഞ്ഞോലെ മഴ ഭയങ്കര മഴായിരുന്നു അങ്ങനെ വല്യ മഴയല്ല പക്ഷെ എപ്പോഴും പെയ്തൊണ്ടിരിക് രിക്കണ മഴയാരുന്നു അപ്പം അന്നേരം തണുപ്പും ഒക്കെ ആയിട്ട് പതിയെ ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി ഫുഡ് കഴിക്കാനൊക്കെ
ഉം കഴിച്ചോ എന്നിട്ട്
കഴിച്ചു കഴിച്ചു കഴിക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്ക്ണു അപ്പം നേരത്തെ ഉറങ്ങാറില്ല പിന്നെ ഇന്ന് പകലൊക്കെ ഇങ്ങനെ കിടപ്പായിരുന്നു കിടക്കുവേം ചെയ്തു കുറച്ച് സമയം ആഹ് ഒറങ്ങുവൊക്കെ ചെയ്തു അതുകൊണ്ട് ന്നി ഇന്നിപ്പോ ഉറക്കം താമസാ അപ്പൊ വെറുതെ അങ്ങനെ ഇരിക്കാരുന്നു കൊറെ കാര്യങ്ങള് തയ് യ്ക്കാനും അങ്ങനെയെക്കെണ്ട് പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റുല്ല അതുകൊണ്ട് മടി പിടിച്ചിങ്ങനെ ഇരിക്ക്യാ
ഇല്ല ഇല്ല വീട്ടില് കൊണ്ടുവരുന്നില്ല അല്ലാതെ ഏഹ് കിട്ടിയതായിരുന്നു തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒരാള് കൊണ്ട് തന്നതാ അപ്പ അത് തയ്ച്ചു അട്ത്ത്ള്ള ആൾ ക്കാര് ആഹ് ആഹ് അപ്പ അങ്ങന കൊണ്ട്തന്നതാ അപ്പ അത് തയ്ച്ച് കൊടുക്കാൻ കൊറച്ച് ദിവസായി വെച്ചിട്ട് പക്ഷേ എനി ക്കിങ്ങനെ ഓരോ തെരക്ക് പറ്റൂലായിക അങ്ങനെയങ്ങനെക്ക്യോരോ കാര്യങ്ങളായിട്ട്
എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് തന്നേ ഇന്ന ഒരു ദിവസത്തിന് കൊടുക്കണംന്ന് പറഞ്ഞ് തന്നേ
അങ്ങനെയൊന്നുല്ല വെറ്തെ തയ്ക്കാൻ വേണ്ടി തന്നതാ
തന്നേക്ക്ണു
അപ്പൊ അങ്ങനെയൊന്നുല്ല അത്കൊണ്ട് പിന്നെ ഏഹ് ഉം എപ്പ കൊട്ത്താലും കൊഴപ്പല്ല പിന്നെ ഞാൻ പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞാര്ന്നു എനിക്കിങ്ങനെ സുഖവില്ല അതുകൊണ്ട് കൊറച്ച് താമസിച്ചേ തരോള്ളൂന്ന് പറഞ്ഞപ്പോ കൊഴപ്പല്ലാന്ന് പറഞ്ഞു
ആഹ് അപ്പ പിന്നെ ഇച്ചിരിയൊരു സമാധാനോണ്ട്
ആഹ് നാളെ ഇനി പറ്റിയാ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്ക്ണ് ഇനിപ്പൊ നാളെയും ഏഹ് ഇത്പോലെ പനീടൊരു ഇല്ലില്ല നാളെ റെസ്റ്റെട്ത്ത് അങ്ങനെ ഇരിക്കാം എന്നൊക്കോർത്തോണ്ടിരിക്ക്ണ് അവിടേം
ആഹ്
ഇപ്പോരോ തെരക്ക്കള്ണ്ട് സ്കൂൾ കുട്ടികളെ യൂണിഫോം
ഇതുവരേം തീർന്നില്ലേ യൂണിഫോമിന്റെ വർക്ക്
ഏയ് യൂണിഫോമിൻ്റെ ഇനിയും ഇങ്ങനെ വന്നോണ്ടിരിക്കും കൊറേച്ചെ കൊറേച്ചെയായിട്ട്
ആഹ്
ഈ ഗവൺമെന്റ് സ്കൂള്ലല്ലേ അപ്പൊ കൊറച്ച് കുട്ടിയൾക്ക് കിട്ടി കൊറച്ച് പേർക്ക് ഇപ്പഴും കിട്ടാത്തേണ്ട് പിന്നെ അവരൊക്കെ എന്തെങ്കില് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്ക സ്കൂളീന്നാ ആഹ് സ്കൂളീന്ന് ഓരേ ഒരേ ജോഡി രണ്ട് ഷർട്ടും ഒരു പാ ഒര് പാന്റും ആ ഒരുതില് അങ്ങനെ കൊട്
ആഹ് ആഹ്
പെൺകുട്ടിയൾക്കാണെങ്കി സ്കേർട്ട് ഒരെണ്ണം പിന്നെ രണ്ട് ഷർട്ട് അങ്ങനെ
പിന്നെ എക്സ്ട്രാ എടുക്കണന്നുണ്ടെങ്കി അവര് കാശു കൊടുക്ക
ആഹ് എക്സ്ട്രാ എട്ക്കണങ്കി വേറെ പൈസ കൊട്ത്ത് പൊറത്ത്ന്ന് എട്ക്കണം
ആഹ് ആഹ് ആഹ്
അപ്പ ചെറിയേ കുട്ടികളായോണ്ട് അപ്പ ഈ മ് സ്കേർട്ടന്ന് സ്കേർട്ടല്ല മറ്റേ പിനഫോറില്ലെ അതാണ്
ആഹ് ഗവൺമെന്റ് സ്കൂള്പ്പൊ പിനഫോറാക്കിയോ ഓഹ്
ഉം അത്ണ്ട് അപ്പത് ഏഹ് അത് പിന്നെ ഒര് രണ്ട് ദിവസൊക്കാണേലും ഇടാലോ ഷർട്ടല്ലെ പെട്ടെന്ന് മുഷിയ്ണത് അ പ്പ അതോണ്ട് ഷർട്ട് രണ്ടെണ്ണം അത് ഒരെണ്ണും വെച്ചിട്ടാ പാന്റും അങ്ങനെ തന്നെ ആൺകുട്ടിയൾക്ക് പാൻ്റ് പിന്നെ പെൺകുട്ടിയൾക്കും പല യൂണിഫോമ്കളാ ആഹ് അഞ്ചാം ക്ലാസ്സ് വരെയും അങ്ങനെ ആഹ് ആറ് തൊട്ട് പിന്നെ പാൻ്റും ഷർട്ടും അങ്ങനെക്ക്യാ പെൺകുട്ടിയൾക്ക് പാൻ്റും ഷർട്ടും തന്നെയാ പഴ ആഹ് പണ്ടത്തെ പോലെ ഇങ്ങനെ സ്കേർട്ടും ആ സംഭവൊന്നും ഇല്ല്യേ
ഇല്ലാ അപ്പൊ കോട്ടും കാണുവായിരിക്കൂലൊ അയ്ന്റെ കൂട്ടത്തില്
ആഹ് കോട്ട്ണ്ട് കോട്ടും തയ്ക്കുന്ന്ണ്ട് നമ്മളിവ്ടെ കോ ട്ടുണ്ട് ഷർട്ട്ണ്ട് പാൻ്റ്ണ്ട് അങ്ങനെ പിന്നെ ഉം പാൻ്റും തയ്ക്ക്ണ്ട്
പ്പാകെതായ്ക്കും
പാൻ്റ് പെൺകുട്ടികൾടെ പാൻ്റ് ആൺകു ട്ടികൾടേത് നമ്മള് വേറൊരു ഷോപ്പില് കൊടുക്കുവായ്യ്ണ്
പെൺകുട്ടികൾടെ പാൻ്റ് വ്യത്യാസണ്ടോ അവര്ടെ തയ്ക്കണേന്
ചെറിയ വ്യത്യാസങ്ങളേ ഒള്ളൂ
ആഹ്
അത് ലൂസിന് ആഹ് ഒക്കെ ചെറിയ വ്യത്യാസങ്ങള്ണ്ട്
ആഹ് അയിന്റെ ബാക്കി മെയിനായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം
ആഹ് പാന്റെ ഏറെക്കുറെ അങ്ങനെ തന്നെ പഷേ അതില് ചെറിയ അളവില് അങ്ങോട്ടും ഇങ്ങോട്ടുവൊക്കെ ചെറിയാ ഫിറ്റിങ്ങില് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത്രേയൊള്ളൂ അപ്പം മിക്കവാറും പാന്റും അവിടെത്തന്നെയാ കൊടുക്കാറ് വേറൊരു ഷോപ്പുണ്ട് അപ്പോ അവിടെ ഏഹ് പിന്നെ ഷർട്ടിനൊക്കെ ബട്ടൺ ഹോളും കാര്യങ്ങളൊക്കെ അവിടെയാ ചെയ്യണെ ഷർത്ത് ത്ത് നമ്മള് തയ്ക്കും ബാക്കി ഷർട്ടിൻ്റെ ബട്ടൺ ഹോളും ബട്ടൺസ് പിടിപ്പിക്കല് അങ്ങനത്തെ കാര്യങ്ങളാ അവിടെ ചെയ്യണെ അതുപോലെ കോട്ടിൻ്റെ ബട്ടൺ ഹോള് ആഹ് ബട്ടൻസ് അതൊക്കെ ഇപ്പം അവിടെ കൊടു
ആണോ
ആഹ് അത് നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ചെറിയ തുന്നി തുന്നി ചെയ്യണ്ടേ അതാവുമ്പോ മെഷീനില് ഇതാക്കുവല്ലേ മെഷീനില് കേറ്റി അടിച്ചെടുക്ക ആഹ് ആഹ് അവരെടുത്ത് അങ്ങനെ ചെയ്യും അപ്പേ അതിപ്പെ എളുപ്പാ നമ്മള് മ്മ് കൈ കൊണ്ട് തുന്നിക്കൊണ്ടിരി ക്കുന്നൊരരമണിക്കൂർ കൊണ്ട് ചെയ്യണത് ഒരു മിനിറ്റും കൊണ്ട് അവര് ചെയ്ത് തരും
ഓഹ് അത്രയും ഇതായിട്ട്
ആഹ് അത്രയും വ്യത്യാസുണ്ട് ച്ച് നമ്മള് തൻ നമ്മള് കൈകൊണ്ട് ചെയ്യുമ്പോ ഇങ്ങനെ എഹ് ചെറിയ കൈ സൂചി വെച്ച് ട്ട് തുന്നി തുന്നി ഓരോന്ന് തുന്നി തുന്നി അല്ലേ ചെയ്യണേ അവരത് മെഷീന് കേറ്റിയിട്ട് ഒറ്റയടി അടിക്കുമ്പം കറക്റ്റായിട്ട് വരും അങ്ങനെ ബ അതുപോലെ തന്നെ ബട്ടൻസും ആഹ് നമുക്ക് അങ്ങനെ അത്രോം ഇല്ല നമുക്ക് അന്നേരം അത്രക്കുള്ള അങ്ങനെ വർക്കൊന്നും ഇല്ലല്ലോ
വൻന്നില്ലാ
അങ്ങനെ വരുന്നില്ല ഈ യൂണിഫോം വരുമ്പോ മാത്ര അല്ലേ ഉള്ളൂ നമുക്ക് ഇതന്നെയാ ലാഭം ഇതിപ്പോ അവിടെ കൊണ്ട് കൊടുത്ത ഒരുപാട് പൈസയൊന്നും വേണ്ട പിന്നെ അതുപോലെ ബട്ടൺസ് ആണെങ്കിലും നമ്മൾ സൂചിയെടുത്ത് നൂല് കോർത്ത് ഓരേ ബട്ടൺസ് പിടിപ്പിച്ച് പിടിപ്പിച്ച് വരുമ്പോ നമുക്ക് പാടാ അതും ആ മെഷീൻ ആഹ് മെഷീനില് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ബട്ടൻസ് എവിടെയാണോ വെക്കണ്ടേ അതിനൊരു മാർക്കിങ്ങ് കൊടുത്ത് അവിടെ ബട്ടൺസ് വെച്ച് കൊടുത്ത് അങ്ങനെ മെഷീനിൽ അതും ചെയ്യാം
ആഹ് ഹ ഹാ
അപ്പം ഞങ്ങൾ ഷർട്ട് മാത്രം ഇവിടെ തയ്ക്കും എന്നിട്ട് പിന്നെ അതെല്ലാം കൊണ്ടോയി ക അവിടെ കൊടുത്തിട്ട് അവരത് ക്ലിയർ ചെയ്ത് തരും അപ്പം ഓരോ കുട്ടികളുടെ പേര് നമ്മൾ അതിലൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടാവും
ഉം
അന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പം ആ സ്റ്റിക്കറ് നോക്കി ഓരോരുത്തരുടെ പാന്റിലും പിന്നെ ഷർട്ടിലും എല്ലാത്തിലും കോട്ടിലും ഒക്കെ നമ്മൾ ഓരോ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടാവും പേരെഴുതി അപ്പൊ അത് വെച്ചിട്ട് ഓരോരുത്തരുടെയും എടുത്ത് വെക്കും
ഉം
അങ്ങനെ അങ്ങനെ കൊഴപ്പില്ല എന്നാലും പണി ഇപ്പെ ഏറെക്കൊറെ ഒതുങ്ങി ഇനി കുറച്ചൊക്കെ ഉള്ളൂ അതെന്തോ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട്
വന്നതുകൊണ്ട്
പിന്നെ ഇതായതാ അവര് വാങ്ങി ക്കാൻ വൈകി അത് കാരണം കൊണ്ടുവന്ന് തന്നേക്കുന്നതാ
ആഹ് ആഹ് ആഹ്
അപ്പതും ഏറെക്കൊറെയൊക്കെ ആയി പിന്നെ അതല്ലാതെയൊക്കെ കൊറേയുണ്ട്
പെന്റിംഗ് വർക്കുകള് കൊറച്ചധികം കെടക്കുന്നുണ്ട്
പെൻ്റിംങ് വർക്കുകളുണ്ട്
ഉം
കുഴപ്പമില്ല എന്നാലും പിന്നെ ഇപ്പ ഈ അതിനിടയ്ക്ക് ഇങ്ങനെ എന്തേങ്കിലും അസുഖങ്ങൾ ഒക്കെ വരുമ്പോ നമുക്ക് പാടല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. അവധി അവധി ദിവസം അവധി ദിവസംമെന്ന് പറഞ്ഞാൽ നാളെയുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുന്നു. കട തുറക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ഇപ്പോ പനിയാണ് അതുകൊണ്ട് റെസ്റ്റ് പിന്നെ ഒരു ദിവസം വീട്ടിലിരിക്കണം അല്ലാണ്ട് പറ്റൂലല്ലോ നമ്മൾ എല്ലാ സവും പോയി കഴിയുമ്പോഴും പാടാ വീട്ടിലെ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങ് വരും വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എല്ലാം കഴിഞ്ഞോ കിടക്കാറൊക്കെ ആയോ
കിടക്കാറായക്കൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ കിടക്കാനുള്ളേ എൻ്റെ ഒരു വക്കിലേക്കൊക്കെ എത്തുന്നു എനിക്കൊരു ഇച്ചിരി പരിപാടിയും കൂടെയുണ്ട്
ആഹ് ആഹ് ആഹ്